ഹലോ ആ
കേക്കണ്ടോ
കേക്കൊണ്ട്
ആ എന്താണ് വിശേഷം
നല്ല വിശേഷം എന്തൊക്കെ
ഇവിടെ എന്താ കൊഴപ്പൊന്നുല്ല സുഖാണ്
മ്മ്
എന്താണ് എന്തെലും ജോലിയിലാണോ
ഇല്ലല്ല ചോദൊന്നില്ല
ആഹ ആഹ പിന്നെ വീട്ടിലൊക്കെ എങ്ങനെ പോണ എല്ലാരും സുഖമായിട്ട്ിരിക്കണില്ലേ
ആഹ സുഖം
ആഹ പിന്നെ എന്താണ്
അതെന്തൊക്കെയ
നമ്മള് ഏർ വിഷയം ചോദിച്ചത് ഇയാളല്ലേ എന്താ എന്താ ആഹ് ആഹ് ആഹ ചെയ്യാറുണ്ടായല്
ഫോട്ടോസ് ചെയ്യലുണ്ട് അതിടെ എഡിറ്റ് ചെയ്യലുണ്ട്
അല്ല ഇപ്പൊ അതാണല്ല ഒരു തരംഗം അപ്പൊ ഞാൻ അതുകൊണ്ട് അതിനെ കുുറിച്ച്ന്നെ സംസാരിക്കാൻ പറഞ്ഞു ഞാന് ഞാന് ഞാാന അങ്ങനെ ചെയ്യല് കുറവാണ് പക്ഷെ ഞാൻ എന്റെ ഭർത്താവ് ഇതിന്റെ ഒരു അഡിക്റ്റ് പോലെയാണ് ഫുൾ ഇതില് ഓരോന്ന് എപ്പ നോക്കിയാലും
ഞാന അതെിട്ട് ന്യൂസ്കാമ പോക എന്നിട്ട് അതിന്റെ പ്രോപ്പർട്ട നോക്കും റൈറ്റ് അപ്പ് നോക്കുവോ എന്ന് ചെയ്യോ എന്ന് നെ അസിനെ അയച്ചെടുക്കും സാജസ് വെക്കും
ചെയ്താല് ശരിയാവാറില്ല മുഖൊക്കെ എങ്ങനെങ്കിലും മാറിട്ട് വരും ഞാൻ ചെയ്യുമ്പോട്ടാ
ആ് ആ ഇണ്ട്ണ്ട് അങ്ങനെ വരതുണ്ട് ജെമിനീൽ അങ്ങനെ മറ്റയിലെ ആ ജെമനിയിൽ അങ്ങനെ വരും എനിക്ക് ശരിയാവലില്ല ഞാാന എങ്ങനെ ചെയ്താലും അതങ്ങനെ ഇങ്ങനെയൊക്കെ ആവുംും ആഹ എന്നിട്ട് പിന്നെ ചിലത് ശരി യാ ചെിലത് അങ്ങനെ മാറൂട്ടോതിയാതണോത് ഇ ഏറ്റവും ശരിയാവണ അപ്പൊ ഞാൻ അലുണ്ട് അ യൂട്യൂബ് നോക്കി അപ്പൊ അതില് പറയുന്നുണ്ട് റിയൽ ഫൈസ് വരാനുള്ളത് ആ സെറ്റിംഗ എവിട ഉണ്ട് അങ്ങനത്തത് ആ ഫോട്ടോ
ശരിയാവാറുണ്ട് പക്ഷെ ഭർത്താവിന്റെ മുഖം എപ്പോഴും മാറും
ഫോട്ടോ അവിടെ കൊടുക്കാനൊക്കെ ഉണ്ട് അ അങ്ങനെയൊക്കെ ചെയ് ന്നാലത് മാറും
ആ പിന്നെ ചെലപ്പോ ര ണ്ട് കൈ എയ്യി ള്ളോട്ത്ത് നാല് കൈയ്യ് അങ്ങനെ വെരല് കൊറെണ്ണം പിന്നെ പല്ല് പൊന്ത്യെ പോലെ പല്ലിന്റെ അവ്ടെക്കെണ് വ്യത്യാസം വെര്ന്നത് അപ്പ നമക്ക് ആ ഫെ നന്നായി മുഖംമാറ്യമ ആ ആ ന്നാലും നമ്മളിപ്പോ ഇതിൻ്റൊരു രു തരംഗായോണ്ടെന്നെ ഇപ്പ നമ്മള് ചെറിയ പ്രായത്തില്ള്ള നമ്മടെ ഫോട്ടോ വെല്ല്യ പ്രായത്തില്ള്ള ഫോട്ടോ വെച്ചി
ആ ആ അത്ണ്ടായിനു അത് ഞാൻ ചെയ്ത് പക്ഷേ ൻ്റെ ചെറിയ ഫോട്ടം ഹ്‌ഹ് പ ആ ആത്‌പ്പെ വെല്ല്യ കുട്ടിന്റെ ഫോട്ടോ ത ന്നെ അതേ പോസ്റ്റെന്നതാ അത് വന്നത് ചെർപ്പത്തെ ഫോട്ടോല്ല വന്നേ
കൊറെ എണ്ണം ചെയ്തത് ശെ അ് ശെരിയയില്ലെങ്കിലും ഇത് ശെരിയായിട്ടാ ഞാൻ ചെയ്ത പ്പൊ നന്നെ അ അത് ഞാന് ഇതേപോലെ ആ യൂ ട്യൂബിലാരോ അ് എതോ രിതിലിങ്ങനെ വന്നതിന്ന് പ്രോംറ്റ് കോപ്പ്യയ്തിട്ട് ചെയ് നല്ലം തോന്ന്ണ് അവരിട്ട്ണ്ടായിരുന്നു
ആ അഅ് ഇൻസ് ഗ്രാമില് കൊറേ ഇണ്ട് അത് പ്രോംപ്റ്റ് അങ്ങനെ ങ്ങനെ ഇണ്ട് പക്ഷെ അയ്ല് പറിണുണ്ട് യാ ഇത് ആയില്ള്ളത് ആ ജെമീന അയ്ല് കൊട്ക്ക്ന്ന മൊത്തം അയ്‌ല് സേവിങ് ആണെന്നുള്ളത് പക്ഷെ അത് നോക്കുമ്പൊ ഇക്കൊരു പേടിണ്ട് ഇങ്ങനെ ഇ
ഏയ് അതൊന്നൊല്ല അഅ് അത് പിന്നെ പ എത്ര ആൾക്കാര് ചെയ്യണത അതിന്നിപ്പോ നമ്മടെ മൊഖ ട്ത്തിട്ട് മോർഫ്യ അതൊന്നുപ്പ പേടിക്കാനുല്ല ഇഞ്പ്പോരതിന്റെ ലോകത്ത്ക്കാണ് നമ്മള് വരാൻ പോണത് ഏ അയ്ൻ്റെ ലോക ത്ത് ക്കാണ് നമ്മള് വരാൻ പോണത്. അപ്പൊ പിന്നെ ആ പിന്നെ അതിനെ കുറിച്ചിട്ടല്ലേ ഇപ്പോ അതിനെ കുറിച്ചിട്ട് പഠിക്കാള്ളെ കോഴ്‌സ് അങ്ങനെള്ള കാര്യങ്ങളൊക്കെണ്ടല്ലോ പിന്നെ അതേ മാത്രല്ല എന്താണ് ഇപ്പൊ ഇപ്പൊ ഇതോണ്ട് ള്ളൊരു ഇതെന്താ ചിലപ്പോ നമ്മള് പെര്ന്നാളൊക്കയപ്പോ ഞങ്ങടെന്നും ഭർത്താവെക്കെ ഗൾഫിലാണ് അ പ്പൊ പിന്നെ നമക്ക് ഈ ഫോട്ടോന്നൊരുമിച്ച് രണ്ടു പേരു ടിം കൂടി ഇത് ആക്കാൻ ആ കെ ഇത് വന്നതോട് കൂടിട്ട് ഇപ്പൊ നമ്മൾഈ പെര്ന്നാളിൻ്റെ ഡ്ര അ് ഡ്രസ്സൊക്കെ ട്ടിട്ട്. ഒരു ഒരുമി ആക്കണം ന്ന്ണ്ടെങ്കി ഞങ്ങൾ അങ്ങനക്കെ ഞാനത് ആ എഡറ്റ് ചെയ്യ അതില് ചെയ് ഇതുവരെ ചെയ്തരും പ്പ അങ്ങൻത്തൊക്കെ ആ അങ്ങൻ ത്തൊക്കെ കൊറേ കാര്യങ്ങള്ണ്ട്. ഉം
പിന്നെന്താ എന്തേലും ഇത് പറയണ്ടെനി എന്താ അവരോടെന്തൊ കൊസ്റ്റ്യൻ എന്തോ രിത് ചോയ്ച്ചാല് നി ഇതുവരെ ചെയ്ത ന്തൊക്കെ തരുന്ന് പർഞ്ഞി ണ്.
ആ ഇത് ഏ നമക്ക് മാത്രല്ല വേറെ കൊറെ ഉപകരങ്ങങ്ങിപ്പോ പഠിക്ക്ണ കാര്യത്തിലാണെങ്കിലും എ എന്തെങ്കിലും നമക്ക് വല്ല ആ ആ അല്ലതും ചെയ് തെര്ണ്ട്. അപ്പയ്ന്ള്ള ഇപ്പ ത്തെ ഫോണിലെല്ലാ ഇപ്പൊ വര്ന്ന ഫോണിലൊക്കെല്ലാ ഇതും ഏ ആയ്ടെ എല്ലാ തും വർക്കെയ്യ്ണതാണ് അപ്പൊ നമക്ക് ആ ആപ്പ നമ്മ ആ സംസാരിക്കാന് ആ നമക്കൊരു വേഗയു ഇതിലൊ യൂട്യൂബിലാണെങ്കിലും നമ്മള് കൊറെ വീഡിയോസൊക്കെങ്ങനെ സ്ക്‌റോ ഇങ്ങനെ കാണു പ്പൊ അയ്ലെതാണ് ഐ ഏതാണ് ശെരിക്കുള്ളത്.
ഇല്ല ആ നല്ല രസണ്ട് ഐ എയിൻ്റെ സ്റ്റോറികളൊക്കെ നല്ല രസല്ല സ്റ്റോറികളെ ളാ ഞാകാണലിണ്ടത് ഇൻക്ക് ങ്കെരഷ്ടാണത്
ഏതാ ഒറിജിനലിന്ന് മൻസ്സിലവാത്ത രീതിയായ്ക്ക് ണ്‌പ്പൊ
ഒക്കൊരെ മൊ ണെങ്കിലും ആ ഒരു രസണ് ആ സ്റ്റോറികളും നല്ല രസല്ല സ്റ്റോറികളാണ്.
ട്ടികൾടെണ്ടല്ലൊ അവരിങ്ങനെ സംസാരിക്ക്ണെ കുട്ട്യളെ കുട്ട്യോള മനസ്സില് അവർക്ക് തോന്ന്ണ തെന്താന്ന് ഞ ഇങ്ങനെ പ്രകടിമി അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ ചെറിയ കുട്ടികള് അന്ന് സംസാരിക്കുന്ന ള്ളത് അയ്യ ആ പക്ഷേ
നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. അപ്പൊ അടുത്ത അടുത്ത വാർദത്തെ പെണ്ണിനെ വളക്ക്
ആഹ അങ്ങനത്തൊക്കെ പിന്നെ കണ്ണെഴുതി പിരികൊക്കെ എഴുതുമ്പോ. കണ്ണും പിരികൊക്കെ എഴുതുമ്പോ ഇവ ഇവളെന്താ ഇന്ന ചെയ്യണത്. എന്നൊക്കെ ചോദിക്കാ അങ്ങനെ കുട്ടികള്. അവരെ മനസ്സിലത്തെ ഫീലിങ് അവരിങ്ങനെ എന്താക്കണം. അതുപോലെ പക്ഷെ തന്താ വെച്ചാൽ ഇപ്പ നമ്മള് ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാാര് കാണുമ്പോ അവർക്ക് ഇത്ന്താ എന്താന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അവർക്ക് അത് മനസ്സിലാവയില്ല. പക്ഷെ അവര് വിചാരിക്കൊക്കെ ജലാണ് ഇന്നിപ്പോ ചില ഇതില് കാണാൻ വാർത്ത പോലെ കൊടുത്തിട്ടുണ്ടാവും ഒരു സ്ഥലത്ത്. ഒരു മാർക്കറ്റിൽ ഒരു അപൂർവ ജീവനെ കണ്ടെത്തി. തല പശുവിന്റെ പോലെയും വാല് പാമ്പിന്റെ പോലെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഉ ആഹ് ഉണ്ടല്ലോ പക്ഷേ കുറച്ച് പ്രായമുള്ള ആൾക്കാരും ഇപ്പൊ യൂട്യൂബ് ഒക്കെ എല്ലാരും ഉപയോഗിക്കുന്നതാ പ്രായമുള്ളവരും ക്കെ അപ്പൊ പ്രായമുള്ള ആൾക്കാ വിചാരിക്ക എന്താ ഇത് ഒറിജിനല ആാണ് വിചരിക്കുള്ളതാണ് ആ അങ്ങനത്തെ ജീവിെ കണ്ട
ഇപ്പൊ ഇപ്പൊ ചെില യൂട്യൂബ് യൂട്യൂബ് ചെത് കണ്ടാ തന്നെ നമ്മള് പറയും എഐആണ്
ആഹ ശരിക്കുള്ളതാണ് ആഹ ആ നമ്മൾ അതെന്നെ ഇപ്പൊ ഒറിജിനൽ കണ്ടാലും നമ്മൾ ഏ ഐ ആണന്ന് പറയും അങ്ങനത്തെൊരു ഇതിലാ പോയോണ്ടിരിക്കണെ അങ്ങനൊരുത്ണ്ട് അതേപോലെ തന്നെ ഇപ്പ നമ്മള് നമ്മളെ കൂട്ടുകാർക്ക് തന്നെ
ചാറ്റി പീറ്റി എടുക്കല് ആ ചാറ്റി പീറ്റിയിലാവുമ്പോ ഒറിജിനൽ ഫൈസ് കിട്ട
ഏത് ആ നമ്മളിപ്പോ നമ്മള കൂട്ടാ ഇന്നെന്തേലും ഫോട്ടോസ് അയച്ചു കൊടുത്താ തന്നെ പറയും നമ്മളെ ഫോട്ടോ ഇതേ അയ എല്ലേ ചോയ്ക്കും അവര് അതുപോലത്തെ ഇതാണ് ഇപ്പ ഇത്തെ ഫോണുകളാണ് ഈ ഫോണിലത്തെ ക്യാമറ അടക്കം ഏ ഐടെ എഫക്ട് കിട്ടുന്ന ക്യാമറക്കെയാണ് ഇപ്പൊ ഇറങ്ങുന്നത് ക്ലാരിറ്റി അങ്ങനത്തെ കേസിലാണെങ്കിലും അങ്ങനെ പിന്നെ
അതൊക്കെ എത്ര പ്ര എത്ര റിസ്ക് ക്കാണ് എത്ര അയിന്റെ പുറകില എത്ര ഇതുണ്ട് എന്നുള്ളതെ അറീല
പറയുന്ന്ണ്ട്
ആഹ് അതിന്റെ ഉള്ളില കൊറെേണ്ട് ചതിക്കുഴികളുണ്ട് ഞമ്മളെ മുഖം കൊടുക്കുമ്പോ ഏ അത് ചിലപ്പോ വേറെ രീതി തിലൊക്കാവനൊക്കെ ചാൻസ് ണ്ട്
നമ്മള് നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചാല് എന്താണ് ആ ഇതിന്റെ ആൾക്കാാര്ക്ക് എന്തെങ്കിലും ലാഭം ഇണ്ടാണാവലെ
എന്തറിയില്ല ഇതിന്റെ പിറകെ കാ ഇതിന്റെ പുറകെള്ള ആളുകൾ ക്കതിന്റതായ ലാഭം ഉണ്ടാവും കാരണം ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യല്ലേ
ആഹ് അത് മാത്ര ഇപ്പ വേൾഡ് കപ്പ് ഇപ്പ വന്നതോടു കൂടി എത്ര പ്ര എന്നച്ചാല് ആ ഇപ്പ കുട്ടിയളാണെങ്കിലും നമ്മുടെ ഈ ടീന്റെ ആ ടീമിന്റെ ഇത്ട്ട് കുട്ട്ട്യോളും വല്യോലും ആ വലിയവരൊക്കെ അഡ്രസ്സ് ഇട്ടിട്ട് ഫുഡ്ബോൾ തട്ട്ണതും ആ ഞാൻ ന്റെ കുട്ടി കുട്ട്യോളത് ഇക്കെണ് ഹസ്ബൻഡാണ് ചെയ്തത് പക്ഷെ ഹസ്ബൻഡറ് ഹസ്ബന്ഡന് ഇതിലൊരു ഇതാണ് ഫുൾ ടൈം ഇത് തന്നെ
വേയ്ജലിന്റെക്കെന്തല്ലോ ഗേൾസിന്റെ എയ്ജല്ലയിട്ട് ഏ സീന്റെ മേലെ നി കിടക്കുന്നത് അങ്ങനെ കൊറേ ഇണ്ടല്ലോ പ്രോപ്പർട്ടി ബർത്ത്ഡേ വിഷയണത് ആനിവേഴ്സറി വിഷയണ് അതൊക്കെ എന്ത റോ
ആഹ ഇപ്പൊ നമുക്ക് ഒന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് സ്വയംന്ന് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മക് മറ്റേ നമ്മൾ ഓരോ ഫോട്ടോക്കെ വെച്ച് മെന ആഹ് ആഹ് മറ്റേ നമ്മളിങ്ങനെ ഇരുന്ന് മെനക്കട്ടിരുന്നിട്ട് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യണോ ഒര ഫോട്ടോക്കെടുത്തിട്ട് ഇപ്പ നമ്മള് അതൊന്ന് വേ അതേമാതിരി തന്നെ യൂട്യൂബില് എന്തെങ്കിലും വീഡിയോസ് ഇപ്പ യൂട്യൂബ് ചാനല് നടത്തണോരാണെങ്കിൽ അവർക്ക് പോലും എടിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒക്കെ ചാറ്റി പീറ്റും ഇതൊക്കെ ചെയ്ത് കൊടുത്തോളും
പക്ഷെ വീഡിയോ വീഡിയോസ് അങ്ങനെ ആക്കും ന്ന്ക്കറീല്ല
ആ വീഡിയോസിലൊക്കെ വീഡിയോസിലൊക്കെ നമുക്ക് എന്തെങ്കിലും എഫക്ട് വേണം ഇപ്പൊ ഒരു മഴ പെയ്യണ ഒരു ഇത് വേണം അതെ അതു പോലെ അല്ലങ്കി ഒരു ഓരോരുത്തർ കുക്കിംഗ് വീഡിയോ ഒക്കെ ഈ പാചകത്തിന്റെ വീഡിയോ ഒക്കെ ചെയ് ചെയ്യുമ്പോ ഷോർട്സിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു കോഴിനെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അത് കോഴിടെ ഇറച്ചിയായിട്ട് വരും അങ്ങനൊക്കെ ശരിക്കുള്ള പിന്നെ കാണിക്കും പിന്നെ അതുപോലെ പഴം മ മരത്തിന്റെ മേളിന്ന് പഴം ഇങ്ങനെ പൊ ഏ പ്പൊ. വാഴ ഉണ്ടാവും അയിന്ന് പഴം പൊട്ടിച്ചിട്ടുണ്ടാകും അങ്ങനത്തെ ക്കെ ആ പറന്ന്പോണ കോഴിനെ പിടിച്ച് ആ പറന്നു പോണ കോഴിനെ പിടിച്ച് മുട്ടടിപ്പിക്യ. അങ്ങൻത്തൊക്കെ ഓരോ. ത്തിരി എഡിറ്റെയതിട്ട് കണ്ടിട്ടില്ലേ ഇതൊക്കെ നമുക്ക് കാണാനുരസം. അവർക്ക് അയിനുള്ളത് കിട്ടും. ആഹ്. എ അയ്ലുള്ളൊണ്ട് നമ്മക്ക് ഇപ്പ നമ്മക്ക് കൊറേ ഉപകാരങ്ങളണ്ട്. ആഹ് നമ്മക്കിപ്പനി ഇപ്പൊ എന്തൊരു ഒരു ഇപ്പൊരു വീട്ടില് നമ്മള് കുട്ട്യാളെ പഠിപ്പിക്ക എന്തെങ്കിലും ചെയ്യാണെങ്ക ചോ ചോദ്യത്തിൻ ഉത്തരക്കിട്ടില്ലെങ്കിലും നമ്മളെ. വാട്സപ്പിലടക്കം ഇണ്ട് എ ഐ മറ്റേ എ ഐ അയിലും.
എ ഐ ആദ്യ അതേനി യൂസ് ചെയ്തിനെ പക്ഷെ ഇ അയിൽ ഇങ്ങനത്തെ എഡിറ്റിങ്ങ്. ങ്ങൊന്നൂല്യ.
എഡിറ്റിങ് ഇണ്ട് ഞാൻ അയില്. കൊടുക്കാറുണ്ട് പക്ഷെ കറക്റ്റ് വരുല്ല അതിൽ അവരിങ്ങട്ട് ചോദ്യം ചോയിക്കും അങ്ങനെ വേ ഇങ്ങനെ വേണോന്ന് പറഞ്ഞിട്ട്.
അഹ് അയിന് ടൈം ഞാൻ എവ്ട്ക്കൊ പോണ ട്രിപ്പ്‌ പോവാന്.
ആത്രേ വേണം പിന്നെ നമുക്ക് വല്ല ഹ്.
ഇജെന്തിനാണ് അപ്പൊ. നമ്മൾ തർക്കുത്തരം പറയ്ണ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അയില് വരാ
പിന്നെ അതുപോലെ നമ്മളിപ്പോ എങ്ങടേലും പോവുവാണെങ്കിൽ എന്തൊക്കെ നമ്മള് സെറ്റ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങള്ക്ക് വേ ടൂർ പോവണ് അപ്പോ എന്തെലും എന്തക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണംന്ന് ചോദിച്ചാ അതൊക്കെകറക്റ്റ് ലിസ്റ്റ്ഒക്കെ നമ്മൾ എ ന്തെക്കെ കൊണ്ടോകണം അങ്ങനെയുള്ളത് പിന്നെ നമുക്ക് എന്തൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റ്ണഎന്തൊക്കെ ജോലിഉ ഇ അപ്പൊ ഐ അതൊക്കെ അങ്ങനത്തെകൊറെ ഇൻഫർമ എന്തെലുമൊക്കെ. കൊറെ ഇതൊക്കെ തരും കുറച്ച് എന്താ പറയാ അറിവുകളൊക്കെ. അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊന്നും മറ്റന്ന് നമ്മൾ എല്ലതുംപോകും. ഗൂഗിളിനെ എന്ന് ഇതാക്കിരുന്നത് ഇപ്പൊ ഗൂഗിളിനെ ആർക്കും വേണ്ട.
ഗുഗിൾളൊക്കെപ്പ അടിച്ചു പോകും
അതന്നെ ഇപ്പൊ ജെമ്മിനി മതി പ ആഹ. പിന്നെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോ ഇനി അടുത്ത കോൾ വിളിക്കാലേ?
ഏ അങ്ങ അത്ര മതി ഏഹ്.
നമ്മൾ ഒരു കോൾ സംസാരിക്കേണ്ടെ പിന്നെ നമ്മള് ന്ന ന്ന ഇ ഇയാൾക്കന്നെ ഇങ്ങട്ട് രണ്ട് പ്രാവിശ്യം വിളിക്കാ. ഇതേ പോലെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചിട്ട് പിന്നെ അങ്ങണ്ട് ഇനി ക്ക് മൂന്ന് പ്രാവിശ്യം ഇതേ പോലെ മൂന്ന് പ്രാവിശ്യം എനിക്ക് അങ്ങോട്ട് വിളിക്ക അങ്ങനെ. ഒരാൾക്ക് അങ്ങട്ടും ഇങ്ങട്ടും മൂന്ന്.
ആഹ് അത് പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ലിമിറ്റ് ആകും ന്ന് തോന്നു അല്ലെ?
അല്ല അല്ല പിന്നെ വേറെ ആൾക്ക് വിളിക്ക.
ആഹ് അ ശരി.
അങ്ങനെയണ് ഞാനും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ.
ഇനിയിപ്പ ഞാൻ അങ്ങട്ട് വിളിച്ച്കാണ്ട് എന്ത് സംസാരി ക്ക ൻക്ക് അറീല.
സംസാരിക്കണം അതാവും. ആഹ് എന്തായാലും ഞാൻ ഇത് കട്ട് ചെയ്യാം ആഹ് ഓക്കെ ഓക്കെ ആഹ് ആഹ്.